ഹലോ.
ഹലോ കേക്ക് കേക്കാവോ താങ്കൾക്ക്?
ആഹ് കേൾക്കാം അവടെ കേക്കാൻ പറ്റുന്നുണ്ടോ?
ആഹ് കേയ്ക്കാൻ പറ്റുന്നുണ്ട് ആഹ് സുഖവാണോ താങ്കൾക്ക്?
ആഹ് സുഖവാണ് അവടെന്ത്‌ണ്ട് വിശേഷോക്കെ?
സുഖവായിട്ടിരിക്കുന്നു കൊഴപ്പൊന്നു ഇല്ലാ.
അതെയോ.
ആഹ് ഞമ്മക്ക് തൊഴിലൊറപ്പിനെ കുറിച്ച് പറഞ്ഞാലോ.
ആഹ് തൊഴിലൊർപ്പിനെ കുറിച്ച് പറയാം അതിനെന്താ പറയാം.
ഇപ്പൊ തൊഴിലൊറപ്പ് എന്ന് പറയുന്ന ഒര് പദ്ധതി വന്നതിന് ശേഷം നമ്മുടെ സ്ത്രീകൾക്ക് അല്ലെങ്കി അമ്മമാർക്ക് നല്ല വരുമാനം ഒണ്ടാകുന്ന ഒരു പരിപാടിയാണല്ലോ അതിനെ കുറിച്ച് എന്താണ് താങ്കൾടെ അഭിപ്രായം?
സ്ത്രീകൾക്ക്ന്ന് വെച്ച് കയ്ഞ്ഞാ വളരെ ആശ്വാസവാ. എന്നുവച്ച് ചെല സാഹചര്യങ്ങൾല് ചെല അമ്മമാർക്കൊക്കെ ആണെങ്കി ചെല വീടുകൾല് ചെല അമ്മമാർക്കാണെങ്കി മക്കളുമാര് വരുമാനം ഒന്നും കൊടുക്കത്തില്ല. അപ്പ ആ അമ്മമാർക്ക് ഇവിടെ ഇവിടെ ഇങ്ങനെരു പദ്ധതി ഏർപ്പെടുത്തിയത് കൊണ്ട് കാര്ണം അവർക്കരു വരുമാന മാർഗ ആയില്ലേ അവർക്ക് ആര്ടേം കാലും കയും പിടി ക്കാതെ തന്നെ സ്വന്തമായിട്ട് ജോലിയ്ത് കൊർച്ച് പൈസ സമ്പാദിക്കാം അവരുടേതായ കാര്യങ്ങളൊക്കെ നടന്നു പോവുല്ലോ.
തീർച്ചയായും ഇപ്പൊ അമ്മ അമ്മമാർക്ക് മരുന്നെടുക്കാനാണെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള ആഹാരങ്ങൾക്കാണെങ്കിലും അവര്ടെ കാ കാര്യങ്ങൾക്കാണെങ്കിലും മക്കളെട്ത്തോ മക്കളെട്ത്തോ മരുമക്കളട്ത്തോ ഒന്നും ചോദിക്കേണ്ടതായിട്ട് വരുന്നില്ല.
അതെ.
അതെ അതെ.
അതും അത് മാത്ര അത് മാത്രവല്ലാ ഇപ്പോൾ തൊഴിലവസരം അധികം ഇല്ലല്ലോ എവിടെ പ്രൈവറ്റ് ജോബുകളൾ ആണെങ്കിലും മറ്റും അധികം ഇപ്പോൾ ജോലികൾ കിട്ടാനില്ല അപ്പോ വിദ്യാഭ്യാസം ഒള്ളവര് തന്നെ ഇപ്പോ തൊഴിലൊറപ്പിന് പോകുവാണ് ദിവസം പ്പോൾ ദിവസക്കൂലിക്ക് ഒരു ദിവസം തന്നെ നല്ല വരുമാനണ്ട് ഇപ്പോൾ തൊഴിലൊറപ്പ് പദ്ധതിയിൽ എന്തുവാ പു പേര് മാറ്റിക്കൊണ്ട് തന്നെ എമൗണ്ട് കൂട്ടുന്ന ഒരു രീതിയാണ് ഇപ്പോ നമ്മൾ കാണുന്നത്. ദേശീയ തൊഴിലുറപ്പ് ഗ്രാമീണ പദ്ധതി.
അത് തന്നെ അത് തന്നെയല്ലാ കൂടാതെ തന്നെ പുതിയ ഒരു റേഷൻ കാർഡ് എടുക്കുന്ന ഒരു വ്യക്തി. ആഹ് വ്യക്തി തൊഴിലുറപ്പ് പദ്ധതിയുടെ കാർഡ്. നിർബന്ധമായി എടുത്തു വെച്ചിരിക്കുന്നു വെച്ചിരിക്കണംന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്.
തീർച്ചയായും ഇപ്പോഴും എന്തുവാ. വനിതകൾക്ക് ഏറ്റവും നല്ലൊരു പദ്ധതിയാണ് രാവിലെ ഒമ്പത് മണി തൊട്ട് അഞ്ച് മണി വരെ പോയിച്ചെന്ന്. പരിസരങ്ങളിൽ തന്നെ പോയിച്ചെന്ന് ഉള്ള. കൃഷിയാണെങ്കിലും തടവെടുക്കലാണെങ്കിലും അങ്ങനെയൊക്കെ ഉള്ള ഒരു പരിപാടിയാണ്. തൊഴിലുറപ്പ് എന്ന് പറയുന്നത് അത്. അത് തീർച്ചയായിട്ടും ഒരു വളരെ നല്ല കാര്യമാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. അവർക്കൊരു വരുമാന മാർഗം ആകുവാണ് മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ട ഒരവസ്ഥ വരുന്നില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ. എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെന്ന് തന്നെ തീർച്ചയായിട്ടും പറയണം.
അതെ അതെ.
ഉം. ഉം താങ്കൾക്ക് എന്താണ് തൊഴിലുറപ്പിനെ കുറിച്ച് പറയാനുള്ളത് താങ്കളുടെ അഭിപ്രായം എന്താണ്. തൊഴിലുറപ്പ് ഒരു നല്ലൊരു പദ്ധതിയാണോ.
ഇത് വളരെ നല്ലൊരു പദ്ധതി തന്നാണ്. കാരണം എന്റെ വീട്ടിൽ തന്നെ എന്റെ അമ്മയും തൊഴിലുറപ്പ് പദ്ധതിയിലാണ്. പോയ്ക്കൊണ്ടിരിക്കുന്നത്. അവർക്കാണെങ്കിൽ ഇത്ര ദിവസം ജോലി ഇല്ലെന്ന് അറിയുമ്പോ തന്നെ. ഭയങ്കര ടെൻഷനാ അയ്യോ ജോലി ഇല്ലല്ലോ. ഇന്ന് ജോലി ഇല്ലല്ലോ ഇന്ന് ജോലി ഇല്ലല്ലോ എന്നുള്ളൊരു ടെൻഷൻ വന്നോണ്ടേ ഇരിക്കുവാണ് അവർക്ക്.
തീർച്ചയായും എല്ലാ എല്ലാ സ്ത്രീകൾക്കും തൊഴിലുറപ്പ് പദ്ധതി. എങ്ങനെങ്കിലും നൂറ് ദിവസത്തെ ജോലി കിട്ടണം എന്നൊരു. ഇതാണ് അവർക്ക് എന്നാലേ അവർക്ക് ആഹ് ഒരു. വരുമാനം കൊണ്ട് നേട്ടം കിട്ടത്തോളൂ ഇപ്പൊ ഒരു ദിവസം പത്ത് മുന്നൂറ് രൂപ വെച്ച് കി കിട്ടുവല്ലോ ഇപ്പൊ ഉയർന്നിട്ടുണ്ട് നേരത്തൊക്കെ മുന്നൂറ് ആയിരുന്നു തുക. ഇപ്പൊ ഒരു ദിവസം മുന്നൂറ് വെച്ച് പത്ത് ദിവസം കിട്ടുമ്പോ അവർക്ക്. ഒരു നല്ലൊരു തുക കിട്ടുന്നുണ്ട് ഒരായിരത്തിൽ കൂടുതൽ ഏഹ് തുക കിട്ടുന്നുണ്ട് അപ്പൊ അവർക്ക് അവർക്ക് വേണ്ട സാധനങ്ങളാണെങ്കിലും. എന്തും മരുന്നാണെങ്കിലും ആയിക്കോട്ടെ എന്ത് വേണെങ്കിലും വാങ്ങിക്കാൻ പറ്റുന്നുണ്ട്
അതെ അതെ അത് തന്നെയല്ല ഇപ്പൊ അവർക്ക് വേഗം ആശ്വാസമാണ് കാരണം ഇപ്പം ഇപ്പൊ അവരുടേതായ അവർക്ക് ദെവസക്കൂലി ഇപ്പൊ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്
തീർച്ചയായും അഞ്ഞൂറിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പൊ നാനൂറ്റി സംതിങ് ആയിട്ടുണ്ട് തൊഴി ഈ എന്തുവാ തൊഴിലുറപ്പ് പദ്ധതിയുടെ തന്നെ അപ്പൊ അറുപത് വയസ്സ് വരെയുള്ള അമ്മമാര് വരെ ഈ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതാണ് ഏറ്റവും ഒരു പ്ലസ് പോയിന്റ് അവരെ ഇതുവരെ ആഹ് അറുപതിന് താഴോട്ടുള്ളവര് മതി എന്നൊരു നിയമം വന്നിട്ടില്ല എനിക്ക് തോന്നുന്നു അതാണ് കൂടുതൽ അ അപ്പൊ ആഹ് അമ്മമാർക്ക് ആഹ് വാർദ്ധ്യക്യത്തിൽ ഒരു കൈ താങ്ങ് ഈ പദ്ധതി ആകുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്
അതെ അതെ പക്ഷെ എന്റെ ഒരു നിഗമനത്തില് എനിക്കിപ്പോ തോന്നുന്നേന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം വെറും ഒരു ആഹ് സഹായിക്കാൻ ഒട്ടും ആളില്ല അല്ലെങ്കിൽ തന്നെ ആരും പ അഞ്ച് പൈസ കൊടുത്ത് സഹായിക്കാനോ അല്ലെങ്കിൽ വരുമാനം തീരെ കണ്ടെത്താനോ ഒട്ടും നിവർത്തിയില്ലാത്ത സ്ത്രീകളുണ്ടല്ലോ ഒറ്റക്ക് താമസിക്കുന്ന സ്ത്രീ
വിധവകളായിട്ടുള്ളവര് ആർക്കും കൊടുക്കാനൊന്നും ഇല്ലാ ത്തവര് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരു ഹെൽപ് ഫുൾ ആകുന്നുണ്ട് ഈ തൊഴിലുറപ്പ് പദ്ധതി
അതെ അങ്ങനെ ഉള്ളവർക്കാണ് കൂടുതലും മുൻഗണന കൊടുക്കേണ്ടത് അല്ലേ മറ്റ് ചിലരിൽ നിന്നും മുൻഗണന കൊടുക്കേണ്ടത് ഇങ്ങനെയുള്ള ചില ആളുകൾക്കായിരുന്നു
തീർച്ചയായിട്ടും ഇപ്പൊ അങ്ങനെ കൊടുക്കുന്നുണ്ടല്ലോ പിന്നെ ഈ വയസാ വയസ്സായിട്ടുള്ള അമ്മമാർക്ക് ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഭാഗമാകുന്നുണ്ടെങ്കിലും അവർക്ക് അവരുടെ ആ ഒരു ആരോഗ്യ പ്രശ്നം മൂലം ചില ജോലികൾ നഷ്ടപ്പെടും അല്ലെങ്കിൽ കൂടെ ഉള്ളവര് പറ്റില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഇപ്പൊ കണ്ടുവരുന്നുണ്ട് അവരെന്തെങ്കിലും ഒരു വ രുമാന മാർഗത്തിനായി ആണ് തട്ടിയും മുട്ടിയും നിന്ന് എങ്കിലും ജോലി ചെയ്ത് അവര് നിക്കുന്നത് പക്ഷെ കൂടെ ഉള്ളവര് അതിനെ എതിർക്കുന്നുണ്ട് അറുപത് വയസ്സ് ഉള്ളവരെ വേണ്ട എന്നൊരു നില പാടിലോട്ട് വരുവോ എന്ന് ഇനി അറിയില്ല
അത് തന്നെ ഇവരെ കൊണ്ട് വളരെ വല്ല്യ ഉപകാരവാണ് കാരണം സ്കൂള് തുറക്കുന്ന സമയൊക്കെ ആകുമ്പം ചില ഗവൺമെന്റ് സ്കൂളുകളിലൊക്കെയെ നേരത്തെ ഒക്കെ ആണെങ്കിൽ ആളുകളെ നിർത്തി അവര് ആഹ് ജോലി ചെയ്യിപ്പിക്കുവാരുന്നു വൃത്തിയാക്കുവാരുന്നു ചെയ്തോണ്ടിരുന്നെ ഇപ്പൊ അങ്ങനെയല്ല
ഇവരൊരു ടീമ് ഇവരൊരു ടീമ് മുന്നിട്ടിറങ്ങി അവിടെയെല്ലാം ശുചീകരിക്കുക ചെയ്യുന്നത് തന്നെ
തീർച്ചയായും അത് മാത്രം അല്ല ഇപ്പോൾ ഒരു പരിസരം പരിസരം വൃത്തിയാക്കണം എങ്കിൽ ഇപ്പോൾ ഒരു കൂലിക്ക് ഒരാളെ വിളിച്ചാൽ പത്ത് രണ്ടായിരം രൂപയാണ് ഒരു ദിവ സം അവര് വാങ്ങിക്കുന്നത് കൂടി പോയത് ആയിരത്തി നാനൂറ് രൂപയെങ്കിലും വാങ്ങിക്കും ഒന്ന് വൃ ത്തിയാക്കാനും പുല്ല് ചെത്തി വൃത്തിയാക്കാനും പക്ഷെ തൊഴിലുറപ്പ് പെണ്ണുങ്ങൾ ആകുമ്പഴത്തേക്ക് അവർക്ക് അത്രയും എമൗണ്ട് ആവുന്നില്ല വെറു തെ അവർക്ക് പറ്റീട്ട് മാത്രം കൊടുത്താൽ മതി പറ്റീട്ട് കൊടുത്താ മാത്രം മതി അപ്പൊ ഇ ത്ര സെന്റ് ഇത്ര ദിവസം കൊണ്ട് അവര് വൃത്തിയാക്കി കൊടുക്കുവാണ് അത് മാത്രവല്ല ഇപ്പൊ തൊഴിലുറപ്പ് പെണ്ണുങ്ങള് തന്നെ പച്ചക്കറികൾ നട്ട് കൊടുക്കുന്നുണ്ട് ചീനിക്കമ്പ് ആണെങ്കിലും പച്ചക്കറികൾ വിത്തുകളും വാഴയാണെങ്കിലും എല്ലാം അവര് തന്നെ നട്ടു കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ഇത് മൂലം ഈ വീട്ടുടമകൾക്കും തന്നെ ലാഭവാണ് അവർക്ക് പ അവർക്ക് സമയത്തി അവർക്ക് സമയ ലാഭവും പണലാഭവും ഒക്കെ അവർക്കും കിട്ടുന്നുണ്ട് അതിനെക്കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്
അത് നല്ലൊരു കാര്യവാണ് ഇപ്പത്തന്നെ നമുക്കൊന്ന് നോക്കി കഴിഞ്ഞാല് അമ്മമാരും ഈ അമ്മമാര് മാത്രവല്ല വീ ജോലിയില്ലാതെ വീ ട്ടിലിരിക്കുന്ന ചില അച്ഛന്മാരുണ്ടല്ലോ
ആഹ് അച്ഛന്മാര് ഉൾ ഇവിടെ ഈ ജോലിക്കായിട്ട് ഈ തൊഴിലുറപ്പിനായിട്ട് മുന്നിട്ട് എറങ്ങിക്കൊണ്ടിരിക്കുവാണ്
ആഹ് ഇപ്പൊ പുരുഷന്മാരും സയ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഭാഗമാകുന്നുണ്ട് പലയിടങ്ങളിലും നമ്മള് പുരുഷന്മാര് തൊഴിലുറപ്പിന് പോകുന്നത് കാണുന്നുമുണ്ട് തീർച്ചയായും അവർക്കും ഒരു വരുമാനമാർഗമായിട്ട് മാറുകയാണ് ഇപ്പൊ പുരുഷന്മാർക്കും ജോലിയില്ലാത്ത ഉപ്പമാർക്കാണെങ്കിലും അംഗവൈകല്യ ല്യ ഉള്ള ചേട്ടന്മാരും ഉണ്ട് അച്ഛന്മാരും ഉണ്ട് വേറെ ഉള്ള ജോലിക്കൊന്നും ആശ്രയിക്കാൻ പറ്റാത്തവരും ഉണ്ട് അപ്പ അങ്ങനെയുള്ളവരെല്ലാം ഇപ്പൊ
മുന്നേ ഒരു സംഭവം ഉണ്ടായന്ന് വെച്ച് കഴിഞ്ഞാ ഈ തൊഴിലറപ്പ് ഉറ ഇറങ്ങിയ സമയത്ത് ഈ അച്ഛന്മാര് പറഞ്ഞുകൊണ്ടിരുന്നേന്ന് വെച്ച് കഴിഞ്ഞാ സ്ത്രീകളുടെ ജോലി അത് ചെലപ്പോ ചെല പെണ്ണുങ്ങള് തടം വെട്ടാനൊക്കെയ്ട്ട് എറങ്ങുമ്പഴത്തേക്ക്‌ന് ചെല അഛന്മാര് പർ യുന്നേന്ന് വെച്ചാ ആ അവരുടെ ജോലിയും കൂടി ഇവര് കൈയിടക്കി വെച്ചിരിക്കുകയാണ് അവർക്ക് ജോലി ഇല്ലാതായി എന്നാണ് പറഞ്ഞോണ്ടിരുന്നത് ഇപ്പൊ നേരെ തിരിച്ച് അവര് ഇപ്പൊ സ്വന്തമായിട്ട് സ്വന്തം മനസ്സോടെ എറങ്ങി തിരിച്ചിറക്കിയോ ആ ഈ തൊഴിലുറപ്പിലോട്ട് എന്തെല്ലാം മാറ്റമാണ് ഇതീന്ന് വന്നിരിക്കുന്നത് തന്നെ
തീർച്ചയായും ഇപ്പൊ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മൂലം പല സ്‌ സ്ഥലങ്ങളിലും ഡെവലപ്മെന്റ് ആയന്ന് തന്നെ പറയാം ഇപ്പൊ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിലും ഇപ്പൊ കൃഷി കൃഷി രംഗത്ത് നമ്മൾ കൃഷിയുടെ ഒരു പ്രവണത കൂടി വരുന്നുണ്ട് തൊഴിലുറപ്പ് കൂട്ടായ്മയിലൂടെ തന്നെ കൃഷികൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതിൽ നിന്ന് വിളവെടുപ്പ് ഇപ്പൊപ്രൂ പൂ കൃഷിയായിക്കോട്ടെ പല സ്ഥലങ്ങളിലും ഓണം ഒക്കെ അടുപ്പിക്കുമ്പോൾ അവരെല്ലാം കൂടെ ചെ ഈ ചെണ്ടുമല്ലി, ജമന്തി, അങ്ങനെയുള്ള കൃഷികളൊക്കെ ചെയ്ത് അതിൽ നിന്ന് ഒരു ഒരു വരുമാനമാക്കി മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരാരുന്നു വാർത്തകളിലും മറ്റു ആയിട്ട്
അതെ അതെ അതെ ഇതെന്തായാലും വളരെ നല്ലൊരു പ്രയോജനപ്പെട്ടരു കാര്യമാണ് സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും
തീർച്ചയായും തീർച്ചയായും തൊഴിലില്ലാത്തവർക്ക് ഒരു തൊഴിൽ കിട്ടുന്നു അവർടെ കുടുംബം പട്ടിണി കിടക്കേണ്ട അവസ്ഥ വരുന്നില്ലല്ലോ അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ നിന്നു ഒ വല്യ തുക കിട്ടുന്നില്ലെങ്കിലും അത്യാവശ്യം നല്ല തുക തന്നെ കിട്ടുന്നുണ്ട് ഒരു നൂറ് ദിവസത്തെ തൊഴിലുറപ്പ് പദ്ധതിൽടെ ജോലി കിട്ടുവാണെങ്കി പത്ത് പതിനായിരം രൂപയെങ്കിലും കിട്ടും അത് കൊറവാണ് അതില് കൂടുതല് വരുമാനം ഉള്ള പെണ്ണുങ്ങള് ഉണ്ട് കാരണം ഒരു ജോലി പോലും മിസ്സാക്കാതെ പോകുന്ന പെണ്ണുങ്ങൾക്ക് നല്ല തുക ഏൺ ചെയ്യാൻ കഴിയുന്നുണ്ട് ഇതൊരു നല്ലൊരു പദ്ധതി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്
പക്ഷെ എന്നാ ചില ആൾക്കാർക്ക് ഇതൊരു ആശ്വാസ കേട്ടോ വീട്ടി ഇരിക്കാ വീട്ടി ചുമ്മാതിരുന്ന ആൾക്കാരുണ്ടല്ലോ അവര് തിലോട്ട് ഇറങ്ങുമ്പോ അവർക്കിത് വളരെ ആശ്വാസം തന്നാ വീട്ടിൽ ഇരുന്ന് അവർക്ക് ആരെങ്കിലും ഒക്കെ കൊണ്ട് കൊടുക്കുവോ ഇപ്പൊ നമ്മളാണെങ്കിലും ശരി തന്നെ വീട്ടിൽ ഒരു പത്ത് പതിനഞ്ച് ഇല്ലെങ്കിൽ ഒരു മാസം അടുപ്പിച്ച് വീട്ടിലിരുന്ന നമ്മക്ക് നമ്മുടെ ആവശ്യത്തിന് പോലും ഒന്നും കിട്ടുന്നില്ല ഇതിപ്പോ തൊഴിലുറപ്പാവുമ്പം ഇന്ന ദിവസം ഉണ്ട് അപ്പൊ പിന്നെ ആ ഒരു ആശ്വാസംഉണ്ട് ആ ആശ്വാസംഉണ്ട് അത് കഴിഞ്ഞ് കിട്ടുന്ന ആ ഒരു സമ്പാദ്യം അതിലൂടെ തന്നെ പകുതി ആ ശ്വാസ ആവാണ് ചെയ്യുന്നത്
അത് മാത്രമല്ല ഇപ്പൊ വീട്ടിൽ ആരുവില്ല വീ വീട്ടിലുള്ള ഹസ്ബന്റ് മരിച്ച് പൊയ് അല്ലെങ്കി കുട്ടികൾ വേറെ സ്‌ സ്ഥലങ്ങളിലൊക്കെ പോയി ഒക്കെ ജോലി ചെയ്യുന്നവര് പഠിക്കുന്ന അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വീട്ടിലിരുന്ന് ഒറ്റക്ക് ഇരിക്കുമ്പോ ഒരു ഏഹ്, മുഷിപ്പാണോ ഒറ്റയ്ക്ക് എത്രയെന്ന് വെച്ചിരിക്കും. അപ്പൊ ഇത് ആവുമ്പോ അവർക്ക് ഒരു വരുമാന മാർഗവു ആകുന്നു അത് മാത്രമല്ല അവർക്ക് മറ്റുള്ളവരുമായിട്ട് ഇടപെടാനുള്ള ഒരു സമയവും ആകുന്നു രാവിലെ തൊട്ട് ഒരു അഞ്ച മണിവരെ മറ്റുള്ളവരുമായിട്ട് സംസാരിച്ചിരിക്കുമ്പോൾ അവർക്ക് ആ ഒരു മാനസിക സമ്മർദ്ദം തന്നെ കുറയുന്നെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.
അത് തന്നെ അതും കൂടാതെ തന്നെ ഇവർക്ക് പല സ്ഥലങ്ങളില് നല്ല പാർട്ടിക്കായാലും എന്തിനായാലും പോകാൻ പറ്റും. ഒരു ഒരുപോലുള്ള ഡ്രസ്സ് കോഡും ധരിച്ച് എല്ലാം പോലെ നമ്മളിപ്പോൾ ആശുപത്രികളിൽ ഓരോ ത്തരെ ഡ്രസ് കോഡ് ഒക്കെയിട്ട് ഓരോ ഫംഗ്ഷന് പോകുന്ന പോലെ തന്നെ ഇവർക്കു അങ്ങനെ എന്താ ഉല്ലസിച്ച് നടക്കാനായിട്ടൊക്കെ പറ്റും.
തീർച്ചയായും ഇപ്പോഴു ഏഹ് തൊഴിലുറപ്പ് പദ്ധ തി വന്നത് മൂലം പല ഫങ്ഷനുകളിലും തൊഴിലുറപ്പ് പെണ്ണുങ്ങൾ താങ്കൾ പറഞ്ഞതുപോലെ ഡ്രസ്സ് കോഡുകളൊക്കെ ഇട്ട് എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്നു ചർച്ച ചെയ്യുന്നത് കാണാം. ഇപ്പൊ ഏതൊരു വികസന പരിപാടി വന്നാൽ പോലും ഇപ്പൊ സമൂഹത്തിൽ എന്തെങ്കിലു ഒരു ഹെൽത്തിന്റെതായിക്കോട്ടെ എന്ത് പരിപാടി വന്നാലും തൊഴിലുറപ്പ് പെണ്ണുങ്ങളെയാണ് ആദ്യം വിളിക്കുന്നത്.
അത് തന്നെ
അവരാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് തന്നെ പറയാം. തീർച്ചയായിട്ടും താങ്കൾ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. പിന്നെ എന്തൊ ക്കെയാണ് താങ്കൾക്ക് തൊഴിലുറപ്പിനെ കുറിച്ച് തോന്നുന്നത്, താങ്കളുടെ ഒരു നിർദ്ദേശം
എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് തൊഴിലുറപ്പിനെ കുറിച്ച് എനിക്ക് ഇത്രയധിക ഒക്കെ എനിക്കും കൂടുതലായിട്ട് അറിയത്തുള്ളൂ, കാരണം ഇത് നല്ലൊരു വളരെ വലിയൊരു പദ്ധതി ആയത് കൊണ്ട്
നമക്ക് ഇത്രയൊക്കെ അല്ലെ ഇതിനെ പറ്റി പറയാൻ പറ്റത്തുള്ളൂ, നല്ലൊരു പദ്ധതി, വല്ല മികച്ചൊരു പദ്ധതി.
ആഹ്, ആഹ് എത്താ വനിതകൾക്ക് ഒരു ഏഹ് തൊഴില് തൊഴില് കൊടുക്കുന്നു. അതേപോലെ തന്നെ ഇനിയിപ്പോ വരുമാനം കൂടിയത് മൂലം ഓഹ്, കൂടുതൽ ആൾക്കാര് പുതുതലമുറ വരെ വേറെ തൊഴിലുറപ്പ് രംഗത്തോട്ട് ഇറങ്ങുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഒരുപാട് പേര് ഈ ഈ തൊഴിലുറപ്പ് എന്ന് പറയുമ്പോ ഒരു പുച്ഛിക്കുന്ന കൊറേ ആൾക്കാരും ഉണ്ടല്ലോ? ആഹ്, തൊഴിലുറപ്പൊ എന്താ നിഖിഷ്ടതയായിട്ട് കാണുന്ന കൊറേ പേര് കാണുന്നുണ്ടല്ലോ. ഇപ്പൊ അവരു എല്ലാം ഇനിയിപ്പോ തൊഴിലുറപ്പിന്റെ കൂലി വർദ്ധിക്കുന്നുന്നത് മൂലം ഇതിലേക്ക് ഇറ ങ്ങുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്.
ഇപ്പൊ ആഗ്രഹിക്കുന്ന ഒരു കാര്യവാ, ഞാനും ആഗ്രഹിക്കുന്ന ഒരു കാര്യവാ.